ഹലോ
ആഹ് എന്താ വർത്താനം
എന്താ അതാ മഴയത്തങ്ങനെ കയറി നിക്കാണ് വീടില്
അപ്പന്താ മഴ
എൻ അയ് കിട്ടിണ്ടാര്ന്നോ
ഏഹ് ഈ രാത്രിയോ
ആഹ് സൈഡിലേക്കെ കാറ്റടിച്ചി
ആഹ് ആഹ് അയ് സരി
അഹ്
അഹ് ഇതിപ്പോ നാളെ ബിരിയാണെക്കാ വേണ്ടിട്ടേ
അ ഏഹ് ബിരിയാണി അടിപൊളിയാണെ
ഏഹ്
അട് അടിപൊളി അടിപൊളി അടിക്കോന്നറിയില്ല
അതെ വെക്കൂല ബിരിയാണി ഉണ്ടാക്കൂല മരുവരും ആഹ് മാരോ വരുമ്പോളത്തിന് അതൊക്കെ പഠിച്ചണ്ടേ ഉം മന്തിയോ
മ മന്തി
അറിയ അറിയില്ലലേ. ബിരിയാണി വെക്കൂല്ലേ ചിക്കൻ ബിരിയാണിക്കെ
എല്ലാം വെക്കും ബിരിയാണിങ്ങനെ അത് വന്നപ്പോ
അ സരി മക്കൾ വരുമ്പക്കെ ബിരിയാണി വെക്കൂലെ
ആ ബിരിയാണി വെക്കും ഞങ്ങക്ക് തോന്നുമ്പോക്കെ വെക്കും ചെലപ്പോ സാധനങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആ ഇന്ന് ഇതല്ലേന്ന്‌ പറിമ്പോ അങ്ങനെ
കേെക്കമാ
ങ്ങള് പിന്നെ അയിന് ആളാണല്ലോ ബിരിയാണി മന്തി മന്തിയൊക്കെ വെക്കൊ
ഇതില് ഒരീസേലു വെക്കും
മന്തി വെക്കൊ
മന്തി വെക്കും ഫ്രൈഡ് റൈസും ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും അറിയോ ആ
ആ മന്തി എനിക്ക് അത്രങ്ങട്
ആ മന്തി തീരെ പണില്ല മന്തിക്ക് എന്താ പണി രു പണില്ല അരി വള്ളത്തിലിട്ട് ഒരു മണിക്കൂറാണ്ട് കുതിർത്തി വെക്കുമ്പോത്തിന് പിന്നെന്താ അപ്പോ അത് അതായ ചിക്കൻ ആണെങ്കി അത് കയ്കി വാർത്ത വെച്ചിട്ട് അതില് നമ്മെ കളറ്ണ്ടാവല്ലോ ചോപ്പ് കളറും പി പിന്നെ ക്യൂബ് പിന്നെ ക്യാപ്സിക്കൻ ഇണ്ടലെ
ആ
ആ അത് പിന്നെ പച്ചമല്ലി രണ്ട്ത് പിന്നെ എന്താ കുരുമുളകിന്റെ ര ണ്ട് പൊടിക്കാത്തെ
ആ
ആ അതൊക്കെ പാടെട്ടിട്ട് ക്യാപ്സിക്കനും പിന്നെ മല്ലിച്ചപ്പും പോദീനൊക്കെ ഇട്ട് അരിഞ്ഞിട്ടി പയോഗക്ക ആ സൺഫ്ലവർ ഓയിലില്ലേ അത് പാർന്നിട്ട് രണ്ട് സൈടു ട്ടാണ്ട് പൊരിച്ച
അയ് ശരി ഉം
ആ ചെമ്പട്ടി തന്നെ പരത്തി വെച്ചിട്ട് അടുപ്പത്ത്
ഉം
ന്നിട്ട് ആ പൊരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള അരി ഒരു മണിക്കൂർ വെള്ളത്തില് ഇടൂലേ
ആ
അപ്പൊ ആ അരി എന്താ അടുപ്പത്ത്ക്ക് വെള്ളം തെളക്കുമ്പോ കഴുകി ഇട ആ അരീക്ക് നാരങ്ങ ണ്ടല്ലോ ഒണക്ക നാരങ്ങ
ആ ആ ആ
ത്ത്ക്കിട്ട് ഉപ്പു ഇട വള്ളത്തില് ഉം
അയ് ശരി ആ
ന്നിട്ട് അതാണ്ട് ഊറ്റിട്ട് എന്താ ചൂടൊട്--ക്കനെ ചെമ്പിന്റെ മോൾ അത്ക്ക് അടുപ്പത്തി കോരിടാ ഊറ്റിട്ട് ഉം സൻ ആ സൺഫ്ലവർ ഉറ്റിച്ചണം എന്താ അരി കട്ട കുത്ത്ണെന് തെളക്കുമ്പളെ അരി തെളക്കുമ്പോ തുള്ള് ഉറ്റിച്ച ന്നിട്ട് ചൂടൊട്ക്കനെ അതിന്റെ മോള് കൂടണ്ട് ഇടന്നെ പിന്നെ എന്താ നമ്മളെ കളറ് എന്താത് മഞ്ഞപ്പൊടി തുള്ളി കലക്കിപ്പാരും കളർ ലേസം ആ ചുവപ്പ് കളർ ഇട്ടാ അതയിന്റെ മേലക്കൂടി തുള്ളിപ്പാരും പിന്നെപ്പന്താ ഓ പിന്നെ സൺഫ്ലവർ ഓയില് ഒരു തുള്ളിച്ച പാർന്നിട്ട് പിന്നെ നമ്മള് അടുപ്പ്ന്ന് പൊക ത്തിട്ട് ഒരു പാത്രത്തിലാണ്ട് വെക്കും ന്നിട്ട് അഴില് സൺ ഓയല് ലേസം ഉറ്റിച്ചിട്ടാണ് അ അപ്പം പോകിം ഒന്നായിട്ട് കണല് ഇട്ത്തിട്ട് അടുപ്പിത്തെ ന്നട്ട് അമ്പ അടച്ചക്ക ആ എന്നിട്ട് നല്ലോണ ആഹ് അമ്പാടച്ച്ക്കാ ഇങ്ങിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ് തുറന്നാണ്ട് ഇളക്ക്യാണ്ടല്ലോ നല്ല സൂപ്പർ ആയിട്ടുണ്ടാ
അ നോക്കണം ന്നാല്
അ നോക്കോണ്ട് നോക്കായിട്ടാണെ പിന്നെ യൂട്യൂബൊക്കെ അടിച്ചാ കാണൂ
ആ അതൊക്കെ ഇണ്ട് പക്ഷെ ധൈര്യല്ല എന്തീ വേസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ക്കി പേടിയ ആഹ്
പിന്നെണ് ആർക്കേലും കൊടുക്കാൻ പറ്റള്ളൂ അത് കേടന്നാലെന്താ ഞമ്മക്കന്നെല്ലേ ഉപ്പ് ഉപ്പ് വാഗാ കിട്ടിയാൽ മതി അത് വേവും ചെയ്താ മതി
അതൊക്കെ വന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞുണ്ടെങ്കിലേ ഞാൻന്റെ തലേൽടുത്ത്മാരല്ല അത് കൊണ്ട
ആഹ് ഹ് ഹി അത് നല്ല സ്ട്രോങ്ങണേ പിന്നെ പറ്റൂല
അതല്ലേ ഇതാണോ അന്റെ മന്തി ചോയ്ച്ച് ഞാൻ കുടുങ്ങി
ആഹ് അതെന്നെ അല്ലങ്കിതന്നെ വന്ന്
ഇല്ല വന്ന് ആഹ് വന്നു ഭക്ഷണം കഴിച്ചു പോയി സ്കൂ അല്ല അങ്ങനല്ല ഇത് സ്കൂൾ കഴിഞ്ഞാല് പിന്നെ ഇവിടെ ഹോ ഹോസ്പിറ്റലന്നെ ആംബുലൻസില് അവരെതൻ പോൾ ഡ്രൈവർ ഇണ്ട് അപ്പൊ പുള്ളിക്ക് ലീവ് ഉണ്ടാവും അപ്പൊ അതിന് പരം കേയറും എന്നിട്ട് നാളെ രാവിലെ എറങ്ങിട്ട് സ്കൂള പോ അല്ല മോള്ണ്ട്
ആഹ് മോള് വന്നുക്കുണോ ആഹ് ആഹ്
അപ്പൊ അതൊക്കെണ്ട്
ഹി ഹി ഹി അങ്ങനെ ഉം അപ്പൊ ഇനി മന്തി വെച്ച് നോക്കോണ്ടൂ മന്തി നാളെ മോളെ ണ്ടല്ലോ അപ്പൊന്നെ വെച്ചളാ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ പർഞ്ഞ് നാളെ പറഞ്ഞിണ്ട് നേരെ
ആഹ് അതന്നെ നീൻ മന്തി വെച്ചിട്ട് ബാക്കി കാര്യൊള്ളൂ അതന്നെ മന്തിനെ വയറ് നീനി വേറെന്താ
ഇനി വേറെന്താണ്ടാ ആൻക്ക് വാണ്ടത്
ആഹ് ആഹ് ഈ ഈവക വിഭവങ്ങള ഉള്ളൂ ഞാനൻ
ക്ക നടക്കൂല അത് ഞങ്ങള് എങ്ങനെലുംക്കെ ഉണ്ടാക്കൊള്ളൂ വശങ്ങള അരിക്ക കൂടി എത്തിട്ടുണ്ടാവൂല
നമ്മള് സദ്യ സദ്യല് നമ്മള്
സദ്യൽ നിങ്ങൾ ഉഷാറാണ്ല്ലേ അത് നമുക്ക് മനസ്സിലായി അയിന് ഞങ്ങൾ ഞങ്ങളെ കിട്ടി ഞങ്ങള് എന്ത് കാട്ട്യാലും അവ്ട്ക്ക് എത്തൂല അത് പായസങ്ങൾ സാമ്പാറ് അതൊക്കെ വേറെ ലെവലാണ്
അതെ അതെ
എല്ലാ വിഭവം ഉണ്ടാക്കി പിന്നെ അതെ അതൊണ്ട് ഇ പലഹാരങ്ങളാ കുന്നിയപ്പം നെയ്യപ്പം അതൊക്കെ അല്ല പിന്നെ നമ്മള് ഞാൻ ഇന്നലെ മിന്ഞ്ഞാന്ന് റഗി പൊടില്ലേ
ആഹ് അതന്നെ
റാഗിനെ കൊണ്ട് അലുവണ്ടാക്കി.
അതെ റാഗിത്തെ അൽവ ഉണ്ടാക്കിയാ അത എങ്ങനെ?
റാഗി നമ്മള് പൊടിച്ചിട്ട് ത അതന്നെ പൊടിച്ച് നല്ല സൂപ്പർായിട്ട് പൊടിച്ച്.
ആഹ് ആഹ് ആഹ്
ഇങ്ങിട്ട് എങ്ങനെ ശർക്കരയും തേങ്ങാ പാല് ഇടുക്കോ
ശർക്കര പാവ് കാച്ചി വെച്ചിട്ട് പിന്നെ നമ്മള ഇതില്ലെ തന്നെ വെള്ള സാധാരണ നമ്മള് റഗി നമ്മള് പൂവ ഓക്കെ കാച്ചണ് മാരി തന്നെ വെള്ളം അടുപ്പത്ത് വെച്ച് പ്പ റാഗിപൊടി ആക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ ഏലക്ക ഇച്ചിരി പഞ്ചസാര പൊടിച്ചിട്ട് ഏലക്കെ കൂട്ടിയിട്ട് അതിലേക്ക് ഇട്ട് നെയ്യ് ഒഴിച്ചുകൊടുക്കണം നല്ലോണം അടിപ്പിക്കാതെ ഇങ്ങനെ വെരകി എടുത്ത് ചൂടോടെന്നിട്ട അല് നാളികേര പാല് പിഴിഞ്ഞ് കൊടുത്ത് എന്നിട്ട് അത ഒന്നും കൂടി ഇളക്കി റെഡി ആക്കിട്ട് സൂപ്പർ ആയിട്ടുണ്ടായി. ഇ മക്കൊക്കെ ഇഷ്ട അതുപോലെ പിന്നെ പൂ കൂതല്ലേ കൂവ
ആഹ് ആഹ് കൂവായിട്ട് ഉണ്ടാക്ക അല്ലേ
കൊണ്ട് ഉണ്ടായി.
ആഹ പിന്നെ പണ്ടൊക്കെ ഇണ്ടാവല്ലേ പനംപൊടി പനം പൊടൊക്കെ ഇണ്ടാവൂലേ
അ ശെരി ആഹ് വെള്ള അലുവയും കറുത്ത അലുവയും പിള്ളേർക്ക് ആഹ് അന്ത അതണ്ടാക്കി അ ഭക്ഷണത്തിും നല്ലതാ ശരീ ത്തിനും നല്ലതാണ് രണ്ടും അതെന്ന ആ പിന്ന നമ്മള് ഒരു കലർപ്പില്ലാത്ത
ആഹ് തേങ്ങാപാലും ശർക്കരൊക്കെല്ലേ കൂട്ടിട നെയ്യും അതട്ടൊക്കെ നല്ല നല്ല
അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. അങ്ങനെ ഓരോര കൺക കെട്ട് വിദ്യകളൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം നമ്മള ഇതില്ല എ പറ അറിയത്തില്ല കുഞ്ഞി പത്തല്ന്ന് പറയില്ലേ
ആഹ കുഞ്ഞിപ്പത്തല ഉണ്ടാക്
ആഹ ആഹ അത്ണ്ടായി.
അത് പൊടി വാട്ടിട്ട് ചെറിയ ചെറിയ ഇതാക്കിട്ട് പിന്നെ കറിയ വെച്ചിട്ട് നമ്മളെന്ത് മ ആഹ കറിക്ക് ഇട്ട് ആ പാലല്ലേ
ഉം ഉ പാല ഒഴിച്ചു നാളികേരപാലു ഒഴി തമ്പാല ഒഴിച്ച് സാധാരണ പാലും ആക്കി. അതിലൊക്കെ ഇട്ടെടുത്ത് നല്ല അത് നല്ല ഒക്കെ ചെയ്യുന്ന മുഴ മോള് വീഡിയോ എടുത്ത്
ആഹ വിഡിയോ എടുത്ത് യൂട്യൂബ് ചാനലുണ്ടോ?
അവല് യു ചാനല്ല അവൾക്ക് അവള് ഭയങ്കര ഫേമസാ കാരണം എന്താ വച്ചാല് അവള് പിന്നെ ഈ ഹോസ്പിറ്റല ആണ സമയത്ത് ഡ്യൂട്ടിക്ക്ക്കെ സമയ ത്ത് അവള ഇങ്ങനെ ഈ തീരെ സുഖല്ലാത്ത അപ്പപ്പമാരൊക്കെ ഉണ്ടാവില്ലേ?
ആഹ് ആയിട്ടകള
അവർക്കുക് കയ്യി അനങ്ങാതിരിക്കുന്ന ഒരു അപ്പൂപ്പ ഉണ്ടായിരുന്നു.
ആഹ ആഹ് ആഹ
ഇപ്പോഴ അടുത്ത് പോയിട്ട് അവള ഇങ്ങനെ പാട്ടൊക്കെ പാടി ഒക്കനെ പാടിങ്ങനെ കൈ കൊണ്ടൊക്കെ കൊടുത്തിട്ട് ഉപ്പന്റെ കൈ അനങ്ങി. എന്നിട്ട് അതൊക്കെ യൂട്യൂബിലൊക്കെ വന്ന ആഒര് ആ ബ്ലോഗർ അത് കിട്ടിട്ടുണ്ടായിരുന്നേ വിസ്മയന്ന മ്മോള പേര് അപ്പൊ അവളെ പേര് പറട്ട് അപ്പൊ അവരെ വീട്ടാരും ഇപ്പയ്ക്ക് എല്ലാർക്കും ഭയങ്കര സന്തോഷായി ആ ഫേമസ് ആയിണ് അത് യൂട്യൂബിൽ ഇപ്പോഴുംണ്ട് അവളെ എന്നിട്ട് കയ്യിലെ അപ്പന്റെ കയ്ൽ വെര്ലളകി ഡോക്ടർമാരെ എല്ലാരും വന്ന് എല്ലാരും വന്ന് കണ്ട് ആഹ ഭയങ്കര ഇഷ്ടായി. അങ്ങനെയൊക്കെയ അപ്പൊ അപ്പൊ അതിനെക്കൊണ്ട് ആഹ ആഹ ആ ഭയങ്കര ഫേയ്മസ് ഇവിടെ എല്ലാരും ഏ ഡോക്ടേഴ്സൊക്കെ വിളിച്ച് ചെല മീറ്റിംഗ വെച്ച് അവൾക്ക് അവ അവാർഡും ഒരോന്ന് പറഞ്ഞ കൊടുത്തു എല്ലാരും ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ആാവണം ഒരു നേഴ്സ്
ആഹ ആ അങ്ങനെ ആകണം ന്നൊക്കെ പറഞ് നല്ല ക്ലാസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഉം
ആഹ എല്ലാർക്കും എല്ലാർക്കും ഒരു പ്രചോദനായി അത് അവളങ്ങനെ ചെയ്തിട്ട് ഇപ്പോഴും ഉണ്ട് യൂട്യൂബ് കിടക്കണണ്ടത് ആ
ആഹ
പാട്ട് പാടി ഒപ്പന കൾ ച്ച് ഒപ്പന കൈകൊണ്ട് കൊട്ടി വെ വേറെ സിസ്റ്റർ ഉണ്ടായിരുന്ന് മോള് അവള് പാട്ടൊക്കെ പാടി ഒപ്പനോണ്ട് എന്തായി രണ്ട് പേരും നല്ല പാ ട്ടും പാടും ഡാൻസും കളിക്കും ഇപ്പോള്ള പരിപാടി ഓ ഓ
ആ അതാണ് അത് പിന്നെ മറക്കൂലേയ്
അപ്പൊ അങ്ങനെ അപ്പൊവരെ ക്കൊണ്ട് അവൾക്ക് ആഹ അപ്പൊ ഈ അപ്പൊ അവളിങ്ങനെ എല്ലാവ ങ്ങനെ ഇൻസെല് ഇൻസ്റ്റഗ്രാമിലൊക്കെ കിട്ടുന്നതാണ്അവൾക്ക് പ്പൊ അപ്പൊ ഇങ്ങനെ ഞാൻ പലഹാ രൊക്കെ ഉണ്ടാക്ക
എന്തായാലും മക്കള് നല്ലൊരു ഉയരത്തിലത്തട്ടെ. എ ഹ് ഹ്
അപ്പൊ അങ്ങനെക്കെ അപ്പൊ ഓരോ വിഭവങ്ങ പിന്നെ ഭക്ഷണൊക്കെ ഉണ്ടാക്കണുന്നത് എങ്ങനെയ ക്ക്യാന്ന് എന്നൊക്കൊക്കെ പറഞ്ഞു കൊടുക്കും പിള്ളേർക്ക് ഞാൻ ഹലോ ചെയപ്പിക്കും അപ്പൊ ആഹ അപ്പൊ അവളിങ്ങനെ ഇതില് എടുക്കും ചെയ്യും. മൊബൈൽ ച്ച് എടുക്കും ചെയ്യും അപ്പൊ അവളെക്കൊണ്ട് ക്കെ വെപ്പിക്കും കാരണം പഠിക്കണ സമയത്ത് ഏ ഇതാണ്എന്താച്ചാല് കോ കോ സ്കൂളില് ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ പോയത് പുറത്തേക്കാന്നേയ് ആ അത്ര നാൾ പഠിച്ചത്അപ്പൊ പിന്നെ വീടായിട്ട് ബന്തല്ല ഹോസ്റ്റല്ല് അപ്പൊ അങ്ങനെആണ്ട് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ത്ര അങ്ങോട്ട് വരു ഇപ്പഴല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പ ഇപ്പ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെങ്ങനെഇങ്ങനെ ഓരോന്ന് പലഹാരങ്ങളോ അല്ലെങ്കിൽ കറികളൊക്കെണ്ടാക്കീറ്റ് രസം അങ്ങനെയൊക്കെ ഉണ്ടാക്കി അവൾക്കൊരു രസാ ണ് അവൾക്കത് സംഭവം ന്ന്വെച്ചാല്
ആഹ ചായന്റെ നല്ല രസയ്ക്കാരം ഹ് ഹ് ഉം
ആ അങ്ങനെ ഓരോന്ന്